ട്ടോ
ഹലോ
ആഹ് എന്താ കേക്കാല്ലേ കേക്കല്ലേ ഹലോ ഇപ്പ കേക്കാണ്ടോ
ഹലോ
ഹലോ
ആഹ് ആഹ് നിങ്ങളെ സ്പീക്കറ് കുറച്ച് ഒന്ന് വിട്ടാണോ ഉള്ളേ
അല്ലല്ല അടുത്തന്നെയാണ് കേക്കാണ്ടാ
ആഹ് ഇപ്പ കേക്കണ്ട് ഉം
സുഖല്ലേ
ഓഹ് സുഖാണ് ഞാൻ മോള് വരുമ്പോത്തിനും എന്തെേലും ഉണ്ടാക്കി ക്കട്ടെ വിചാരിച്ച് ഉണ്ടാക്ക
സ്കൂളിൽ പോയക്കാ അല്ലേ
ആഹ് സ്കൂളിൽ പോയതാ ഇപ്പ വരും
എത്രയിലാ
എൽ കെ ജി
ഉം എന്റെ മോള് അത് പോയിട്ടുണ്ട് ഇപ്പോ വരും അഞ്ചരയ്ക്ക് വര അപ്പോള ബസ്സ്
ആഹ് ഓൾതും അങ്ങനെ തന്നെ
നല്ലോം നേരം വൈകിട്ടേ വരുള്ളൂ
ഉം ആഹ് ഓൾതും അങ്ങനെയാണ് സെക്കൻഡ് ട്രിപ്പ് ആയൊണ്ട് അഞ്ചേക്കാല് ആവും ഇവിടെ എത്താൻ ഉം
ചായുടി കഴിഞ്ഞോ
ചായുടി കഴിഞ്ഞില്ല ചായുടി ഒപ്പരം കുടിക്കാന്നുള്ളലക്ക് ഓള് വന്നിട്ട് കൂടെ കുടിക്കുകാന്നുള്ളതില് നിക്ക
ഉം ചായക്ക് എന്താ എന്തണ്ടാക്ക്ണ്
ചായക്ക്താ പ്പം മാഗി ഉണ്ടാക്കട്ടെ നൂഡിൽസ് ഉണ്ടാക്കട്ടെന്നുള്ളതിൽക്ക് നിക്ക
ആഹ് ആഹ് ഉച്ചക്ക് എന്ത്യ്ന്നു സ്പെഷ്യല്
ഉവ്വക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല ഉച്ചക്ക് പച്ചക്കറിയും മീൻ പൊരിച്ചതും ഉപ്പേരിയും ഉം നിങ്ങളെ ചായുടി കഴിഞ്ഞോ
ഇല്ല ചായുടി കഞ്ഞിട്ടില്ല ഞാൻ പിന്നെ കുടിക്കലില്ല മോള് വന്നാ കൊടുക്കണം
ഏഹ് വൈകുന്നേര ചായല്ലേക്കുംല്ലേ
ഞാൻ രാവിലെയും കുടിക്കുല്ല ചായ പൊതുവേ കുടിക്കൂല്ല
ഏഹ് ആഹ് ചായ അത്ര നല്ല ഒന്നുല്ല ഉം
വീട്ട്ലാരൊക്കെണ്ട്? ആഹ്. കുടിച്ചാ പിന്നെ കുടിച്ചവർക്ക് എന്നും ചായ വേണം തോന്നും.
ആഹ് ക്കു എന്നാലും ചായ കിട്ടാഞ്ഞാലൊര് എന്തോരു തല ക്കൊരു മന്തപ്പ് പോലെയാണ്. ഉം
ന്ന് പറയുമ്പഴ്
ആഹ് അത് ശീലായി കഴിഞ്ഞാല് പിന്നെ അഹ് കിട്ടണം.
ഉം. ഇങ്ങടെ വീട്ട്ലാരെക്കെണ്ട്?
വീട്ടില് ഇപ്പ ഞാ ഇന്റെ വീട്ടിലാണ് ഇള്ളത്. ഇവിടെ ഞങ്ങളഞ്ചാള ഇമ്മീഇപ്പീ
ആഹ്
ഉം ഇന്റെ ഹസ്ബൻഡിന്റെ വീട്ടില് ഞാനും ഉമ്മിം ഹസ്ബൻഡും മക്കളും. ഉം അല്ല ഹസ്ബൻഡ്പ്പോ ഇവടണ്ട്. പൊർത്തേനു ഇപ്പൊ ഇവടെണ്ട്.
ആഹ്.
ഉം.
പിന്നെ വേറെന്താ വിശേഷം?
വേറെന്താ രാത്രിയേക്ക്‌ള്ള ഫുഡൊക്കായോ?
ആഹ് അതൊക്കെ രാവിൽതന്നാവും.
ആഹ് രാവ് ചോറന്നേക്കും? ആഹ് ആഹ്. വേറെ ചപ്പാത്തിന്റെ ആൾ ഏഹ് അത്ശരി ഏഹ് എത്.
അമ്പത് ഇന്നമ്പത് ഒന്ന്
ഏഹ്
അല്ല രണ്ടാള് മൂത്താള് മൂത്താള് സ്കൂളിപെയ്ക്കാ. രണ്ടാമത്തേഹ്ത ഇപ്പം.
ഏഹ് അയിമ്പതായിട്ടൊള്ളൂ?
ആഹ്.
ഏഹേ ഇത് മോനോ മോളോ?
ഇത് മോന് മൂത്തത് മോള്.
ഏഹ് അഹ്ശരി.
അയ്ന് മൂന്ന് വയസ്സായിട്ടൊള്ളു. അപ്പോ ഇപ്പോ ഒരു സഹ്റത്തുൽ ഖുർആന് ന്നർഞ്ട്ടുള്ളൊരു കോഴ്സ്ണ്ട് അപ്പൊ അയിന് ചേർത്ത്ക്ക. അവിട്ന്ന് ആ ഹസ്ബൻഡിന്റെ വീടിന്റെ അവിടെ ചേർത്തത്. പക്ഷെ ഇവ്ട്ന്ന് അവരെന്തായാലും രണ്ടുമാസ രണ്ട് മാസം ഇവിടെ ഇരിക്കല്ലേ?
ആഹ്
അപ്പ അത് കൊണ്ട് ഓരൊരു ബ്രാഞ്ച് ഇവടണ്ട്. അപ്പൊ അങ്ങട്ട് പോവാൻ പർഞ്ഞക്ക. അപ്പൊ അങ്ങാനോള് ഇബെടെ പോവാ അതോണ്ട് കൊർച്ച് ദൂരെണേ. രാവിലെ എട്ടരയ്ക്ക് പോയാ വൈകുന്നേരം അഞ്ചരക്ക വരൊള്ളൂ.
ആഔ മക്കള് ക്ഷീണിച്ചോവൂലെ ഇങ്ങനെ? ഇത്രേം ലേറ്റ് ആകുമ്പോ? അഹ്
സ്‌കൂള് വിടും. ഒന്നര മണിക്കൂറവ്ടെ ഇരിക്കണം ഇങ്ങട്ടത്തെണങ്കി.
എ എഹ് ആഹ്. ഏഹ്.
അപ്പൊ ഞാൻ വണ്ടിക്കാര്നോട് ചോയ്ച്ച് മാറ്റാൻ പറ്റോ. അപ്പയാളെ വീട് ഈ ഭാഗത്താ. അപ്പൊ അയാൾക്ക് അവടെ പോയിട്ട് ഏഹ് ഇബടെ ഫസ്റ്റ് ട്രിപ്പെറക്കീട്ട് പിന്നവിടെ പോയീട്ട് പിന്നീ ഇങ്ങട്ടന്നെ വരുമ്പോ ബുദ്ധിമുട്ടല്ലെ?
ആഹ് ആഹ് ആഹ് അത് ശെര്യ. ഇന്നട്ട് ഇങ്ങളെന്തോ വൈന്നാരം ഈ സമയത്ത് കഴിക്കാൻ എന്തോ കൊടുത്തയ്ക്കോ?
ഇല്ലല്ല. ഉച്ചക്ക് ഫുഡ് ഏഹ് പിന്നെ സ്നാക്സ് കൊടുത്തയക്കും. അതൊരു പയിനൊന്ന്മണിക്ക് തിന്നും.
അല്ല ഉച്ചക്കത്തെ ഫുഡും അഞ്ചരാവോള്
ആഹ് വരുമ്പോ വെഷ്ക്ക്ണ്ന്നർഞ്ഞിട്ട വരാ. ഇന്നന്തോലും തിന്നോ അതുല്ല.
ആഹ് തിന്നൂല എന്താണ് ന്നെ ആഹ് ആഹ് ഞാൻ ബേക്കറി കൊട്ക്കല് കൊറവാണ്. ഇങ്ങനെ എന്തോ ഇണ്ടാക്കിയേക്കും എന്നാ പിന്നെ ഓക്ക്ഇഷ്ടപ്പെട്ട എന്തോ ഇണ്ടാക്കിയാല് മക്രോണി, പാസ് പി ന്നെ നൂഡിൽസ് അങ്ങനൊക്കെ ഉണ്ടാക്കി വെച്ചാ ഓൾ തിന്നു അല്ലാഞ്ഞ ഈ പറഞ്ഞ പോലെ ബേക്കറി കി. ട്ടണിരാ അപ്പൊ പിന്നെ അത് മാക്സിമം കൊറക്കല.
എന്നാ ഫ്രൂട്ട്സ് ഒന്നും തിന്നൂില്ല ആ ഒരു മാങ്ങിയയും പൈനാപ്പിളും മാത്രം തിന്നും വേറെ ഒന്നും തിന്നൂല്ല.
ഏ നമ്മള് ഫ്രൂട്ട്സൊക്കെ തിന്നു. ഏ അപ്പൊ സ്നാക്സിന് എന്താ കൊടുത്ത വിടന്നിട്ട്.
മാങ്ങിയും പയിന അപ്പളും കൊടുത്തേക്കും.
അവിടെ ബേക്കറി കൊണ്ടാൻ പാടില്ല എത്രേ. ആദ്യം ബേക്കറെ കൊടുത്തയച്ചിരുന്നു ഫ്രൂട്ടസ് ഒന്നും അതികം തിന്നുല്ലലോ പിന്നെ ദിവവും ഒന്നന്നേ കൊടു. തെക്കുമ്പോ ടീച്ചർ വിചാരിക്കുല്ലേ എന്താണന്ന് ടീച്ചർ.
ആ അതാണ്.
ആപലെ ചോറി. ഒന്നും കൂട്ടില്ല ഒരു തക്കാളി കറിയും കൂട്ടും പിന്നെ മുട്ട പൊരിച്ചതോ സോയാബി പൊരിച്ചോ അങ്ങനെ എന്തേലും. വേറെ ഒന്നും കൂട്ടില്ല പിന്നെ ചിക്കന ബീഫും അങ്ങനത്തെ കൂട്ടുള്ളൂ.
ഉ ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ ന്.
ഉം വീട്ടിൽ വകുമ്പോ പിന്നെ എന്തേലുമക്കെ കൂട്ടി കൊടുക്കാ.
ആഹ അതന്നെ വീട്ടിലാകുമ്പോ അമ്മ എന്താ ച ഉണ്ടാക്കി കൊടുക്ക ഇത് സ്കൂളിൽ പറഞ്ഞേക്കുമ്പോ. അങ്ങനെയല്ലല്ലോ. ഉം ഉം എന്നിട്ട് സ്കൂളന് ഭക്ഷണ കയിക്കോ ചോറ കയ്ക്കോക്കലെ.
ആഹ ചോറ് ടീച്ചറ് വാരി കൊടുക്കല്ലേ അതുകൊണ്ട് പേടിച്ചട്ടീക്കും ആരോടൊന്നും മൂണ്ടല്ലേ. കുട്ടികൾ പിന്നെ അന കളിക്കാൻ പോവില്ല ടീച്ചർമാർക്ക് ബാഗും വാട്ടറ് ബോട്ടില ഒന്നും കൊടുക്കില്ലത്രേ. ഇതൊക്കെ മടി വെച്ചിരിക്കാത്രേ ആരോടും മൂണ്ടാത്ത സ്വഭാവണ വീട്ടിൽ നല്ല. വർത്തനം പറതൊക്കെ ചെയ്യും പക്ഷെ പുറത്തത്ത ഒരാളെ കണ്ടാല് ഓള് സൈലൻറ് ആ.
അപ്പൊ ആ പ്രായെല്ലേ ആയിട്ടേള്ളൂ അതൊണ്ടായിക്കു. ഉം.
കുട്ടളോട് മുണ്ടി വർത്തനം പറാൻ തുടങ്ങിയ സമാധാനാണ് ഇത്‌പ്പോൾ എന്നും പോക്പോൾ കറനിയിട്ട പോകുക ഞാൻ പോണില്ല പോണില്ല എന്ന് പറഞ്ഞ. കേട്ട് എന്നും കറഞ്ഞിട്ട് പോവാ.
ആഹ.
മ് ദിവസം നേരം വെളുത്ത ആ കരചില്ലാ പണി എന്നട്ട്മാന്റെ ഒക്കത്റിരിക്കും മാക്കവിടെ പണില്ലേ.
മം മം
മോളെല്ലാത്തിരും സപ്പോർട്ടാണ.
ആ നിങ്ങൾക്ക് ഡെലിവറി നോർമൽ എന്നെല്ലനോ.
ആ നോർമല.
ആഹ കൊയപ്പം ഒന്നുലെനിയേക്കും മം എന്നിട് മോൻ എന്താ ഉറങ്ങാ.
ആഹ ഉറങ്ങാ.
ഏഹ്
അപ്പൊ ഉറക്കിയിട്ട് ഇപ്പ ഞാന് കുളിക്കാൻ പോയത ഇന്ന് കുളിക്കാൻ നേരം വൈകി. ഇങ്ങനെയായിരുന്നു വർത്താനം പറഞ്ഞഞ് വർത്താനം പറഞ്ഞു പിന്നെ രാവിലെ മാനിയ. ത്തിനെയിട്ട് സ്കൂള പോയിക്കെനി പ്ലസ് വണ്ണർക്ക് ക്ലസ് സ്റ്റാർട്ട് ചെയ്യല്ലേ.
ആഹ് ആഹ് ഇന്ന് പ്ലസ് വൺ ആഹ.
അവമ്മുച്ചക്കാ വന്ന്. പിന്നൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുളിച്ചപ്പത്തിനും നേരം വൈകി.
ആഹ് അത് ശരി. ഉം
ഇവടെ ഇങ്ങനെ ആരേലും ഉണ്ടെങ്കി വർത്താനം പറഞ്ഞ്ങ്ങനെ ഇരുന്നാ പിന്നെ കുളിക്കാൻ നല്ല നേരമാകും. ഉമ്മുമ്മാന്റെ നല്ല ചീത്തിം കേക്കും. ഉമ്മുമ്മ ഭയങ്കര സ്ട്രി ക്റ്റാണ്. ഉമ്മാമ്മാക്കാണെങ്കി പ്രസവിച്ചെടുക്കുമ്പോ കെടക്ക് ന്നെ വേണം നീച്ചടക്കാൻ പാടില്ല. നേരത്തെ തിന്നണം. ഒന്ന് രണ്ട് മൂന്ന് നാലും വട്ടം തിന്നണം.
ആക്കാര ഒരു ഇതാണല്ലോ കെടുക്കണം എണീച്ച് നടക്കാൻ പറ്റൂല. ഒ രു കൊറേയെ
കഴ്ഞ്ഞ പ്രാവശ്യം ഉമാമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിന്ന്. ഇപ്രാവശ്യം പിന്നേ മോള് സ് സ്കൂളി പോകാൻ തെടങ്ങിയാ ക്കൂളി തൊടങ്ങ്യേ കാരണം ആ പേരും പറഞ്ഞ്ട്ട് കൊറേ നീച്ചടന്ന്. ഇക്കാണെങ്കി കെടന്നിട്ട് ഒരുമാതിരി എടങ്ങറ്
ആഹ്. എത്രേന്ന് ട്ടാ കട്ക്ക്ണ്. നമ്മുക്ക് അങ്ങനെ കട്ക്കാൻ കയ്യൂലല്ലോ.
കയ്ഞ്ഞ പ്രാവശ്യം മേ കാലത്തെന്നു അത് മൂന്ന് വർഷം മുന്നേണ്. അന്ന് അധികം വെയ്ല് വെയിലിന് ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പാശ്യം നല്ല വർഷക്കാലത്തൊക്കെ പ്രസവിച്ചടുക്കാന്ന് വിചാരിച്ചിട്ട് മെയ് ലാസ്റ്റേയ്ന്നേ ഡേയ്റ്റേ വന്നപ്പോ ഇപ്രാവശ്യം വർഷക്കാലം തൊടങ്ങണ സമയത്തൊക്കെ വേനക്കാലല്ലേയ്ന്ന്. വൈകീട്ടാ നല്ല മഴ പെയ്തത് ആഹ് പ്പ രണ്ടാഴ്ച ആയിട്ടൊള്ളൂ. നല്ലോംപോലെ ഇവടെ മഴ പെയ്യാൻ തൊടങ്ങി അയന്റെ മുന്നൊക്കെ നല്ല ചൂടന്നെയ്ര്ന്നു.
ആഹ് ഔ ഈ പ്രാവശ്യത്തെ ചൂടൊക്കെ
ഉം മറ്റേത് വർഷ കാലങ്ങട്ട് തൊടങ്ങുമ്പത്തിനും മഴങ്ങട് തൊടങ്ങിട്ട് ആകെതാവും സ്കൂള് തൊറന്ന്ട്ട്പ്പോ കൊറെ കയ്ഞ്ഞിട്ടാണ് മഴ നല്ലപോല പെയ്യാൻ തൊടങ്ങീക്ക്ണ്.
ആഹ് മോന് കൊറെ നേരം ഒർങ്ങയ്ക്കുല്ലേ?
ഇപ്പളൊക്കെ കൊറച്ചേരം ഒറങ്ങും. രാത്രി ഒരു പത്ത് മണി മുതല് പന്ത്രണ്ട് മണി വരെ ഭയങ്കര കരച്ചിലാ ഇന്നലെ ഒരു മണിക്ക് ഒറങ്ങീക്ക്ണ് ആഹ്. ഒന്ന് ഈ നേരത്തൊക്കെ കൊറച്ചേരം ഒറങ്ങും ചെല ദിവസങ്ങളില് ട്ടോ അല്ലെങ്കി പിന്നെ ഒന്ന് കണ്ണടക്കും ആഹ് എന്തേങ്കിലും ഒരൊച്ച കേട്ടാ അപ്പാണ്ടെണീക്കും
ആഹ് ആഹ് ഇന്റെ മോള് വല്യോളൊക്കെ. ആഹ്
അന്യേനും അന്യേത്തിം
ഒർങ്ങൂലേനി. രണ്ട് വയസ്സ് വരെ ഓള് രാത്രി ഒർങ്ങൂലേനി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതേ പോ ഇല്ലാത്ത രണ്ടാ വലുത് ഇപ്പ എൽ കെ ജി പോണോള്. രണ്ട് വയസ് വരെ ഏഹ് തീരെ രാത്രി ഒറങ്ങൂലേനു. പ രാത്രിം ഒറങ്ങൂല പകലും ഒർങ്ങൂലേയ്ന്നു
ആഹ് എത്ര കുട്ട്യേളാ?
ഇൻക്ക് രണ്ടാള്. ഒരു മോനുണ്ട്പ്പോ ഒന്നര വയസായ്ണ്. ഉം
ഉം. ഓന് എന്താ? നടക്കൊക്കെ ചെയ്യോ പ്പോ?
ഓ നടക്കും. ഉം
ഉം. എ ഇന്റെ താത്താന്റെ കുട്ടിണ്ട്. ഓൾക്ക് ഒന്നര വയസ്സായിക്കണേ. നടക്കാൻ ഭയങ്കര പേട്യാ. പിടിച്ചിട്ട് നടക്കൊള്ളൂ. വിട്ടിട്ട് നടക്കാൻ ഓൾക്ക് ഭയങ്കര പേട്യാ. ഒരു വെരലേങ്കിലും കിട്ട്യാ മതി. നമ്മൾ സപ്പോർട്ട് ചെയ്ണൊന്നും ഉണ്ടാവൂല്ല. ന്നാലും ഒന്ന് തൊട്ട്ന്ന് വരുത്തിയാ മതി ഇന്ന ഓള് നടക്കും പക്ഷെ വിട്ടിട്ട് ഇങ്ങെട്ട് നടക്കാാനൊരു പേടി
ആഹ് ഇവന് എട്ടാം മാസം തൊട്ട് നടക്കലൊടങ്ങീണ് ആഹ് റ്റടി വെക്കലങ്ങനെ തൊടങ്ങീണ്
ഉം
അല്ല ങ്ങള് എവടെം കാണച്ചോക്യോ ഇല്ലെയ്നൊ
ആഹ് ഓൾക്ക് കൊഴപ്പൊന്നുല്ല അങ്ങനത്തെ കൊഴപ്പൊന്നുല്ല ആഹ് അഹ് വേറെ കൊഴപ്പൊന്നുല്ല പിടിച്ചിട്ടൊക്കെ നല്ലപോലെ നടക്കണ്ട് പക്ഷേ ഓക്ക് വീഴും വീഴും ള്ളൊരു പേടില്ലേ
ആ പേടിയോണ്ട് നടക്കാതെക്കായിരിക്കും ആഹ് ശരി ആവാ മതി
ചെലോര് അങ്ങനെണ്ട് ആഹ് സംസാരിക്കൊക്കെ ചെയ്യും ഭയങ്കര ആക്റ്റീവണ്
ഉം
ഉം ഇഞ്ഞു രാത്രിക്കക്ക് ന്താ?
രാത്രിക്ക് അവന്നെ ഞങ്ങൾ രാത്രിക്കായിട്ട ഒന്നും ഉണ്ടാക്കലോ ഒന്നുമില്ല രാവിലെ എന്താണോ ഉണ്ടാക്കിയ- അതന്നെ രാത്രിയേലും.
ഉം
ഉം അത് രാത്ര്യ യാക്ക സ്പെഷ്യല ഒന്നുല്ല
ഏഹ്
രാത്രിയക്കായിട്ട് സ്പെഷ്യൽ ഒന്നുല്ലന്ന്റിയ.
ആഹ് ആഹ് പിന്നെ വേറെന്താ വേറെന്നുംല്ലല്ലോ? ആഹ് ആഹ് ശരി